സത്ത്
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ചെറിയ സോണ്ടലാണോ കേക്കുന്നത്
ചെറിയ സൗണ്ടാണ് കേക്കുന്നില്ല വ്യക്തായിട്ട്
എന്ത്‌
ഹലോ
ചെറിയ സൗണ്ടിലാണല്ലോ കേൾക്കുന്നേന്ന്
ആഹ്‌ ഇപ്പൊ എനിക്ക് കുറച്ചൂടി കേക്കാട്ടോ ഇപ്പൊ കേക്കുന്നുണ്ടോ
ഓ കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആ അപ്പൊ വിളിക്കാൻ പറ്റും അത് മനസ്സിലായി അപ്പൊ ഞാനാ പറഞ്ഞ പ്രശ്നായിരിക്കാം
ആഹ് മേ ബി അതായിരിക്കും
അതായിരിക്കും കഴിച്ചോ
ല്ല ഇങ്ങളോ
ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണത്രേ
ഒരുപാട് ലെയിറ്റാവോ
ലേറ്റ് ആവോന്ന് വെച്ചാല് വൈക വച്ചാല് കുഞ്ഞിണ്ട് അപ്പ കുഞ്ഞിക്കിപ്പം ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ കൊടുക്കണം കഴിക്കണം
വീട്ടിലന്ന് ഭക്ഷണം ഉണ്ടാക്കീന്
ഭക്ഷണം ഗോതമ്പിന്റെ ദോശേണ്ട് പിൻ നേ മീൻകറീണ്ട്
ഇങ്ങള് ശെരിക്ക്ണ്ടാക്ക്യേതന്നേണോ അല്ലങ്കി വീട്ടിൽ വേറാരെങ്കിലോ
വീട്ടില് എന്റെ അമ്മയ്ണ്ട് അച്ഛന്ണ്ട്
അല്ല ഭക്ഷണണ്ടാക്കി നിങ്ങളാണോ അല്ലെങ്കി വീട്ടിൽ വേറെ ആരെങ്കിലും ആണോ
അമ്മ ണ്ടാക്കിയതാ ഞാനിപ്പം വന്നതേ ഉള്ളു എനിക്ക് ജോലി വേറൊരു ജോലി ചെയ്യ്ന്ന്ണ്ട് അപ്പൊ ഇപ്പ എത്തിയതേള്ളൂ മ് രാവിലെ എല്ലണ്ടാക്കിട്ട് പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം സമയണ്ടെങ്കില് ഞാന്ണ്ടാക്കും അല്ലാതെ തന്നെപ്പോ വന്നിട്ട് കുഞ്ഞിനെ ഫ്രഷാക്കണം പിന്നെ മറ്റ് കാര്യങ്ങള് അങ്ങനെ തെര ക്കാവും
അടെ മഴക്കയ്ണ്ടോ
മഴാ ഇല്ല ഇന്ന് ഫുള്ള് വെയിലായിര്ന്നു ഔടെയോ
മഴപെയ്തിട്ടില്ലേയിന്നും
ഇല്ല ഇന്ന് തീരെ മഴണ്ടായിറ്റ അവി
രാവിലെ പെയ്തിട്ട് ണ്ടാർന്നു ഉച്ചക്കേശം വെയ്ളും പിന്നേം മഹ്രിബോകായേരം പിന്നേ മയ പെയ്തിട്ട്ണ്ട്
ഉം ഓക്കെ നിങ്ങളെ ശബ്ദം ഹ് ഏ എന്ത് പറ്റി കൊർച്ച്ങ്ങനൊരു ബുദ്ധിമുട്ട്ണ്ടോ എന്തെങ്കിലും
അത് റേഞ്ചിന്റെ പ്രശ്നാണ് എൻ്റെ വീട്ട് ട്ട്ല് വൈഫൈയാണ്
ആഹ്
പ്പോ റേഞ്ച് നല്ല പോലെ കട്ടാവും പ്പോ
ഓക്കേ ആഹ് ശരി ശരി ശരി ആടെ എന്താ കഴിക്കാൻ
എന്ത്
അവടെന്താ ഫുഡ്ഡ് ഭക്ഷണെന്താ കഴിക്കാൻ
ഇവിടെ പത്തിരിയും കോഴിക്കറീം
ഉം
എന്റെ വീട്ടില് രാത്രി ആരും ചോറ് കഴക്കാറില്ല നിങ്ങൾടെ വീട്ടിലോ
ഇടാ മിക് സാ മൊത്തം അത് ചെല ദേവസോണ്ടാവും ചോറ് ചെല ദെവസം ഗോതമ്പിൻ്റെ എന്തെങ്കിലും വിഭവായിരിക്കും
ഇങ്ങള് ഭക്ഷണം ഉണ്ടാക്കുന്നല്ല പോലെ
ആഹ് ണ്ടാക്കും ണ്ടാക്കും
പൊറത്തൊന്നും പോവാറില്ലേ മയത്ത്
പൊറത്ത് പോവാറ്ണ്ട് മഴയത്ത് അങ്ങനെ ഇല്ല ഭർത്താവ് ജോലി ആഹ് ചെറിയ അതെ അതെ അതെ അതെ പോവാൻ ബുദ്ധിമുട്ടന്നെ ഭർത്താവ് വരുന്ന ദിവസം വണ്ടീല് ഒരുമിച്ച് പോവും. അതല്ലാതെ പോവൂല.
ഉണ്ടവുലെ മയക്കകൊണ്ട കുഞ്ഞിന് പനിക്കൊക്കെ ചെയ്യല്ലോ.
അതെ അതെ നിങ്ങള് കല്യാണം കഴിഞ്ഞതാ?
ഇല്ല ഞാന് സ്റ്റുഡന്റാണ്.
ഓ അതെയോ?
ആ കുഞ്ഞ് ചെറീയതാണോ അല്ലെങ്കിൽ
കുഞ്ഞ് രണ്ട് വയസ്സ്.
ഓ ചെറുതാ
ഉം ഇപ്പ ആ അദ്ദേഹം എൻ്റെ അടുത്താക്കിയിട്ട് പോവും.
അപ്പോ കരയത്തൊന്നുല്ലേ? ചെറുതല്ലേ
ആ വന്നിട്ട്ണ്ട് ഞാനിങ്ങനെ എടുത്ത് സംസാരിക്കുന്നത് കണ്ടാ സമ്മതിക്കൂല ഹ് ഹ് എടുക്കാ നോക്കും. ഇപ്പ എല്ല ആഹ് ഇതാതാ ഇപ്പ എല്ലാം കേക്കുന്നുണ്ട്. ശബ്ദം കേക്കുന്നുണ്ട് അവൻ അടുത്തേക്ക് ഹേ ഹേ ഹേ ഉം പിന്നെ
അപ്പോ ഇങ്ങൾ ഇപ്പൊറത്ത് ജോലിക്ക് പോവുമ്പോ പോയിവൻ കരയില്ലേ ചെറുത്.
ഇല്ല എന്റെ അമ്മേടെടുത്ത് കളിച്ചോളും പ്രശ്നഇല്ല. ബാക്കി ആരെങ്കിലും ണ്ടെങ്കിൽ അങ്ങനെ
പ്രശ്നങ്ങളൊന്നൂല്ല.
ഏതാ?
ഇങ്ങൾ പുറത്ത് പോയിട്ട് ഒരുപാട് വൈകി
ഇല്ല ഇല്ല ഇല്ല അമ്മേന്റെ അടുത്ത് നിന്നോളും.
അതുകൊണ്ട് വലിയ പ്രശ്നം
ഇല്ല വല്ല്യ പ്രശ്നം ഉണ്ടാക്കു ക്കില്ല. പിന്നെ ഏ ഞാൻ പോവുന്ന സമയത്ത് ആള് എണീക്ക് എണീച്ചിട്ടുണ്ടാവൂല
ഉം
ഉം അൾ എനീക്കാനരു പത്ത് മണിയൊക്കെ ആവും ആ ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു പോകുന്ന കാണുന്ന സമയത്തേ ആ അപ്പൊ പിന്നെ എഴുന്നേക്കുന്നതിന് മുൻപേ പോവും. പിന്നെ ആളെണീക്കാൻ ഒരു പത്ത് മണിയൊക്കെ ആവും. പിന്നെ ഉച്ച ക്ക് ശേഷം ഒരൊറക്കം ഉണ്ടാവുവല്ലോ? അപ്പൊപ്പിന്നെ വൈകുന്നേരം എഴുന്നേക്കാനുകുമ്പക്ക് ഞാനെത്തും. അങ്ങനെയാണ്
ഓ അങ്ങനെ. അപ്പൊ വല്യ പ്രശ്നം ഇണ്ടാവില്ല.
അതിൻ്റെ എടേല്ള്ളരു സമയം കുളിക്കാനും ഭക്ഷണം കഴിക്കാനും പിന്നെ എൻ്റെ അമ്മേന്റെ ഒന്നിച്ച് കളിക്കാനൊക്കെ അങ്ങനെ പോകും.
കുഞ്ഞിന് ഭക്ഷണം കൊടുത്തോ?
ഇല്ലാ ഇപ്പൊ കൊടുക്കണം
വീട്ടില് വന്ന് കേറീതാ ഉള്ളു?
ഹാ വന്ന് കേറീട്ടൊരു ഉം, കൊറച്ച് സമയായി. പിന്നെ ഞാനോരോ പണീലാന്നുണ്ടായത്. പിന്നെ, ഈഹ് ഇപ്പോ അവന്ണ്ട്. അട്ത്തന്നെ ഇണ്ട്. വിളിക്ക്ന്ന്ണ്ട്. ഉം. പിന്നെ? ആക്കല്ലാനെ.
യാത്രയൊന്നും പോവാറില്ല?
ഏതാടാ?
നീ യാത്രയൊന്നും പോവാറില്ലേന്ന്?
ഈഹ് പോവാറ്ണ്ട്. ഇപ്പൊ മോനായേന് ശേഷം ലോങ്ങ്‌ യാത്ര പോയതീന്ന് പറഞ്ഞാല് മൈസൂര് പോയിന്.
ആടെ പോയിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു?
ഉം അത് നല്ല എക്സ്പീരിയൻസായിരുന്നു. ഒരു മൂന്ന് ദിവസൊക്കെ ആട മൃഗങ്ങളൊക്കെ കാണിക് ക്കെ മൂന്ന് ദിവസൊക്കെ
ഉം
ഉം. അങ്ങനെ പോയതാണ്. ഇപ്പൊ കുഞ്ഞിനെയും കൊൺ
കൊറെയായാ അവിടെ പോയിട്ട്, അല്ലെ ഇപ്പടുത്താ?
മ്മ് ഒരു കൊല്ലാവാനായി.
ഓ
ഒരു കൊല്ലം ഒരു വർഷാവാനായി. പിന്നെ അല്ലാതെ അട്ത്തട്ത്ത്ള്ള സ്ഥലങ്ങളിലേ പോവൂ.
എടങ്ങേറ് തോന്നില്ലേ?
അത്ണ്ട്. ആ. ജോലി എൻക്ക് പക്ഷേ ഇപ്പാദ്യേ ഈഹ് പോവാൻ തൊടങ്ങീട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസം ആയതേ ഉള്ളൂ. അതുവരെ ഞാൻ ഇവന്റെ ഒന്നിച്ചെന്നെ ഇണ്ടായിന്
ഏഹ് അത്രയൊക്കെ കുഞ്ഞിന്റടുത്തുണ്ടായിരുന്നോ?
ഉം ഇണ്ടായിന്. അത്രയെങ്കിലും വേണംന്ന് എനിക്ക് ഇണ്ടായിരുന്നു. പിന്നെ അടുത്തന്നെയാണ്. ഉം ഏതാ?
സിക്സ് മന്ത് ഒക്കെ ആകുമ്പോ തന്നെ ജോബിനൊക്കെ പോയി തൊടങ്ങും.
ഞാൻ പിന്നെ ആ ഒരു അത് നോക്കിയില്ല. കൊറച്ച് നാളെങ്കിലും മോന്റെ കൂടെ വേണംന്നുള്ളതാണ്. മോനാണ്? ഉം അങ്ങനെ പിന്നെ നിങ്ങളോ യാത്രയൊക്കെ പോവാറുണ്ടോ?
ആഹ് ഞാൻ പോവാറുണ്ട് ഫ്രണ്ട്സില്ലൂടെ ആയിട്ട് എങ്ങനെ പുറത്തേക്ക് പോകും.
ഉം.
അങ്ങനെയൊക്കെ പോവുമ്പാരിക്കുവല്ലോ ഒന്നൂടെ നമുക്കൊരു നല്ലരുചിക്കെണ്ടാവ്യാ
ഉം അതെ പഠിച്ച് കഴിയാനായാ
ആഹ് ഞാൻ ഫൈൻലിയറാണ്.
എൻ എന്താ പഠിക്കണേ
ഞാന് ബി എ ആണ് പഠിക്ക്ന്നത്
ആഹ് ആഹ് ശെ ഉം
ഉം
ശെരിക്ക് എന്താവാനാണ് ആഗ്രഹം എൻ എന്തായി വർ ക്കെയ്യാനാണ് ആഗ്രഹം ഉം ഏട്ടനോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടോ
ആഹ് വീട്ടില് ഞങ്ങള് ഒരുപാട് പേര്ണ്ട്
അതെ കൂട്ടുകുടുംബാ
ബിഗ് ഫാമിലിയാ
ശെരി ശെരി ശെരി പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
വീട്ടില് കൃഷിയൊക്കെണ്ട് പക്ഷെ എനിക്കതിലൊന്നും വല്യ താൽ
താല്പര്യുല്ല ആഹ് അതെയാ വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാ കൃഷികളാ അല്ല പൊറത്ത് കടയിലൊക്കെ കൊടുക്കോ?
വീട്ടില് ആവശ്യത്തിനുള്ളന്നെ ഒള്ളൂ അത് വെച്ചിട്ട് ഒരുപാടൊന്നുല്ല. കൊറച്ചേ ഒള്ളൂ.
ആഹ്.
ഉം പച്ചമുളക് കറിവേപ്പില പിന്നെ ഈ മുരിങ്ങ
ആഹ് ആഹ് തെങ്ങ്, കവുങ്ങ് അങ്ങനത്തെക്കെ ഇണ്ടോ?
ക്കെ നല്ല പോലണ്ട്. നിങ്ങളെവിടെയോ
ആഹ് ഇവിടെയുണ്ട്. തെങ്ങ്, കവുങ്ങ് പിന്നെ വീട്ടിലേക്ക് ആവശ്യായിട്ട്ള്ള പച്ചക്കറികള് മൊളക് കുരുമുളക് ഏഹ് മത്തൻ തക്കാളി
അപ്പം നിങ്ങള് പുറത്തുന്ന് അങ്ങനെ സാധനങ്ങളൊന്നും മേടിക്കാറില്ല പച്ചക്കറികളൊന്നും
വാങ്ങിക്കും പിന്നെ വീട്ടിലിങ്ങനെ ചീര പറഞ്ഞപോലെ മുരിങ്ങ ഇല്ല സാമ്പാർ ചീര അങ്ങനെ കൊറെ ഇല്ല കറികള് പിന്നെ ചേനണ്ട് ചേമ്പ് ണ്ട് അങ്ങനെക്കെണ്ട് മഞ്ഞ
ആഹ് അതൊക്കാര നോക്കി നട ത്താറ്
ഇതൊക്കെ അമ്മേ അച്ഛനൊക്കെ തന്നെയാണ് നമ്മള് എടേല് ഇണ്ടാവും എനക്ക് താല്പര്യണ്ട് ഞാന് ചെയ്യാറുണ്ട് പിന്നെ വാഴണ്ട് പഴങ്ങളും പ്പം മോന് കൊടുക്കാനൊക്കാണെങ്കില് വീട്ടിന്നന്നെ ആഹ് നേന്ത്രകായൊക്കെ കിട്ടുവാണെങ്കില് നല്ലതല്ലേ ഇപ്പൊ എല്ലാത്തിലും വിഷമടിക്കുന്ന്ണ്ടല്ലോ ആവശ്യ കഴിക്കാൻ പറ്റൂല മക്കക്ക് കൊടുക്കാനേ മ്മ് അതെ അതെ
എനിക്ക് ഭക്ഷണം ഇണ്ടാക്കാൻ കൂടുതല് ഇഷ്ടം ഞാൻ നല്ല പോലെ ഭക്ഷണം ഇണ്ടാക്കും
തെയോ ഏതാ എറ്റഷ് റ്റും
ഞാൻ ഇല്ല അങ്ങനെയൊന്നുംമെല്ലാം ഇണ്ടാക്കല് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിട്ട് ഞാൻ സ്വയം ഉണ്ടാക്കും
ആഹാ നല്ലത് അടിപൊളി പിന്നെ സിനിമക്ക് ക്ക് പോവൊ
സിനിമക്ക് ഞാനങ്ങനെ ഓവറ് പോവാറില്ല എനിക്കീ കാണ്ന്നതിൽ ചടപ്പ് തോന്നി ഞാനപ്പം ഞാൻ കെടന്നൊറങ്ങും
ആടെ തന്നെ ഒറങ്ങും
അതുകൊണ്ട് ഫ്രൺസുകളൊന്നും എന്നങ്ങനെ കൂട്ടാറില്ല ഓര് പറയും വീട്ടിലന്നെ കെടന്നുറങ്ങിക്കോ എന്തിന് വെറുതെ വന്ന് പൈസ കളയുന്നത്
ഉം തിയേറ്റർന്നപ്പം ശബ്ദൊക്കെ കേക്കുമ്പം പിന്നെ ഒറങ്ങാൻ പറ്റുവോ
എനിക്കങ്ങത്തെ ബുദ്ധിമുട്ടൊന്നുല്ല
ഹതയ ഹത് ഓക്കെ ശരി ശരി പിന്നെ വായിക്കൊ പുസ്തകൊക്കെ അ ഞാനിപ്പം പോവാതെ കൊറെയായി മോനെയും കൊണ്ട് പോവാനായിട്ടില്ല ശരിക്കും പറഞ്ഞാല് കൊറച്ചും കൂടി കഴിയണം ഇവനെയും കൊണ്ട് പോണെങ്കിൽ പിന്നെ ആഹ് എടക്ക് അമ്മേന്റെ അടുത്താക്കിട്ട് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിന് അതേതാ ഫിലിമിനേന്ന് ക്ക് ഓർമ്മയില്ല ഏത് സിനിമയ്ക്കാന്ന് ഓർമ്മയില്ല പോയത് മ് അത് കൊറച്ചായി ഇപ്പം ഇവന് ഒരു മൂന്ന് നാല് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഇവനും കൂട്ടിട്ട് പോവാൻ പറ്റുള്ളു മ് പിന്നെ വായിക്കോ വായനാശീലമുണ്ടോ?
ആ ഞാന് ഫോണില് ആപ്പിൽ കൂടെ വായിക്കാറ്ണ്ട് അല്ലാ